ആഹ് ഹലോ കേക്കാമോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ ആഹ് ഹ ഹ ഹലോ
എന്തെടുക്ക്ന്ന്
ഓ വെറുതെ ഇരിക്ക്ണ്
ആഹ് ആഹ് മക്കളൊക്കെ എന്തേ
ഓ ഇവിടേന്ന് ഒറങ്ങാ
ഉറങ്ങിയോ ആഹ് ആ ആ കഴിച്ചിട്ടൊക്കെ ആണോ ഉറങ്ങിയേ
ആഹ ഒറങ്ങുന്ന നേരത്തല്ലേ ഫോണൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതേ അപ്പൊ കൊറച്ചു നേരായിട്ടുള്ളൂ ഒന്നു ഒറങ്ങീട്ട്
ആഹ് ഹ ഹാ ആഹ് വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
ഉം സുഖം സുഖം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാം ഒന്നും കഴിക്കൂല എങ്കിലും മ് കഴികും സത്യം പറഞ്ഞാ ഒന്നും കഴിക്കൂല എല്ലാത്തിനും പൊറകെ നടക്കണം നല്ലോണം വാരി കൊടുത്താല് ഇതുപോലെ ഓടി ഓടി പൊറകെ നടക്കണം എന്നാലെ കുറച്ച് ചൊക്കെ കഴിക്കോള്ളൂ ചെല സമയത്ത് ഇരുന്നു കഴിചോളും ഇരുന്നല്ല നമ്മൾ വാരി കൊടുക് മാ അതങ് കഴിച്ചോളും ചില സമയത്താണെങ്കിൽ നമ്മൾ വാരി കൊടുത്താലും ആള് മടിയാണ്. മടിയാണ് കളി കളി കളി ന്നൊരു
ചിന്തേയൊള്ളു അതെ അപ്പൊ ഈ കുറച്ച് കളിപ്പാട്ടം എടുത്ത് മേ ഇട്ട് കൊടുത്തിട്ട് ഇരി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊടുത്താ കഴിക്കില്ലേ
കളിപ്പാട്ടം വെച്ച് ആദ്യം ഓൻ കളിക്കു വേര്ന്ന്. ഇപ്പൊ ഈ കളിപ്പാട്ടം വെച്ചുള്ള കളി കൊറവാണ്. പണ്ടൊക്കെ പണ്ടെന്ന് പറയുമ്പോ ഒരു ഒരു ഒരു കൊറച്ച് മാസങ്ങൾക്ക് ക്കെക്കെ മുന്നേ ഒരു മൂന്നാല് മാസൊക്കെ മുന്നെ ഒക്കെ ഇവന് ഇങ്ങനെ പാ അവടെര്ന്ന് കളിക്ക്ണേയ്ൻ്റെ കൂട്ടത്തില് ഞാൻ കൊടുക്കുമ്പോങ്ങനെ തിന്നൊക്കെ ചെയ്യും പക്ഷെ ഇപ്പൊ ആൾക്ക് കളിക്കാനും ഒരു താല്പര്യുല്ലാ. കളിക്കണ കളിപ്പാട്ടങ്ങളൊന്നും കളിച്ചിട്ട് ആൾക്കൊരു തൃപ്തി കിട്ടണില്ല. ഏഹ് ഇങ്ങനെ എപ്പഴും എന്റെ അട്ത്ത് ഓടി ഓടി ഓ അതൊ ക്കെണ്ട്. അതും കൊണ്ടുവരും കളിക്കാള്ള കളിപ്പാട്ടവും കൊണ്ടുവരും എല്ലാം കൊണ്ടുവരും ആള് കൊറച്ചു നേരേ കളിക്കൊള്ളൂ അധിക നേരം കളിക്കൂല അത് തന്നെയാ ഇപ്പൊ ഒന്നും വേണ്ട എല്ലാ ഈ സാധനങ്ങളും നമ്മള് അടുക്കളേലെ പാത്രം പിന്നെന്തെങ്കിലും ബക്കറ്റുകളോ നമ്മള് ഉം പേടിക്കുന്നത് നമ്മടെ ഇഷ്ടത്തിനാ ആഹ് സത്യം അല്ല നമ്മള് ഇതുങ്ങള് കളിക്ക്യാണെങ്കി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ പറഞ്ഞ പോലെ മേടിച്ച് പ്പ ഇല്ലാത്ത പൈസേങ്ങോണ്ട് ഇതൊ ക്കെ മേടിച്ചു കൊടുക്കണം ഇനി മേടിച്ചു കൊടുക്കണ മാത്രോ ഈ വീട് മുഴുവനും ഇത്ങ്ങനെ നെരത്തിയി ടും. ഇതിന്റെ ഓരോ ഭാഗം എവിടെയാണോ എന്തോ ഏഹ് അങ്ങനെ കണ്ടങ് നെരത്തിയിടും എന്നാ പിന്നെ ഇവര്ക്ക് അതനുസരിച്ച് എടുത്ത് വെക്കോ പറഞ്ഞിട്ട് കാര്യൂല്ല എടുത്ത് വെക്കൊന്നുല്ല എന്നാലും എവടെങ്ങിലൊക്കെ ഇടും എന്നി ട്ട് എങ്ങോട്ടെങ്കിലോക്കെ പോവും എന്നിട്ട് പിറ്റേ ദിവസം നേരം വെള്ക്കുമ്പോ ചോയ്ക്കും അതെവിടെ ആഹ് ഇതെവെടേ അതിൻ ആ കാർ എവടെ ഈ ഇത് അങ്ങനെ ചോയ്ച്ച് വരും നമ്മളെവ ത്തു കൊടുക്കും തല ദിവസം കളിച്ച് എവിടെ കൊണ്ടിട്ട് ന്ന് നമുക്കറിയോ എന്നിട്ട് നമ്മളോട് അന്വേഷി ക്ക്യാമ്പറയും. ആളും അന്വേഷിക്കും നമ്മളും അന്വേഷിക്കും എന്നിട്ട് ചെലപ്പോ കിട്ടും ചെലപ്പോ കിട്ടൂല അന്വേഷിക്ക്ണ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു കളിപ്പാട്ടം കിട്ടും.
ആഹ് അപ്പ അതവർക്ക് വേണ്ട ഇവിടെ അങ്ങനല്ല അവ അവൻ ഉദ്ദേശി തിക്കുന്ന കളിപ്പാട്ടം ഏതാന്നോ പറയുന്നത് അത് കിട്ടാതെ കളിക്കത്തില്ല
ആഹ് അതാണ് ചെലേ സമയം പോയി കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പൊക്കെ എന്നെ ഇട്ട് വട്ടം കറക്കി ഏതൊരു കാറ് വേണംന്ന് നോക്കണംന്ന് പറഞ്ഞിട്ട് എവിടെ വിടെ നൊ
മോളെ നല്ലോണം സംസാരിക്കാറായില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവത്തില്ലലോ ഇയാള് എന്തോ ഉദ്ദേശിക്കുന്നേന്നുള്ളത് അപ്പൊ മനസി കണ്ട ഒരു കളി പാട്ടം അത് പറ അത് അങ്ങനെ പറയുമ്പോഴത്തേന് നമ്മൾ അത് കണ്ടുപിടിച്ചു കൊടു
അത് ശ്
ആള് നമ്മുടെ കൂടെ വരും പക്ഷെ ആക്കറിയത്തില്ലല്ലേ ഇവിടെ ചില സാധനങ്ങൾ വിടാണെന്ന് പുള്ളിക്ക് തന്നെ അറിയാ ആഹ് പക്ഷെ ചെലത് നോക്കുമ്പോ കാണത്തില്ല. അപ്പൊ അത് നമ്മള് എടുത്ത് കൊ ക്കണോ അത് അവൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന് നമ്മുക്കറിയാനോക്കുവോ ആഹ് അതൊക്കെയാണ് പ്രശ്നം അപ്പോഴത്തേന് രണ്ട് കാലും കൂടെ ത നില ത്തിട്ടിട്ടിട്ട് നെല് തുള്ളി തുള്ളി അങ്ങ് വരും ആഹ് അതൊക്കെ ക്കെ ഉം ബഹളംന്ന് വെച്ച അയ്യോ ഒന്നും പറയണ്ട കാ തെയാൻ തുടങ്ങിയാ പിന്നെ അയലത്തെ വീടെ എല്ലാ ഉണരും
ആഹ് അതാണ് എന്തൊരു ഒച്ചെടുത് ത കരയണേന്ന്റിയോ ഓഹോ
ആന്ന് ഞാ ഞാന് ചേട്ടന്റെ വീട്ടീന്ന് എന്റെ വീട്ടിലോട്ട് പോഉമ്പഴത് ത്തേന് ഇവിടെ ഓറ അവിടെ ന്നിങ്ങോട്ട് വരുമ്പഴത്തേന് അവടെ ഓ പങ്ങോ ഞാന്ന് ഇവിടെ നിക്കുമ്പോ ഇവിടെ നാട്ടി മൊത്ത എള കാര്ന നാട്ടി എല്ലാരും ഇവന്നെ ഏഹ് രാത്രിയു ഒറങ്ങണമെങ്കി എങ്ങനെ പോയാലും ഒരു മണിയെങ്കിലും ആവും
ആഉ ആഹ് ആഹ് ആഹ് ആയി കൊച്ചിനും അതെ രാത്രി ആ സമയം ഓർ
എനിക്ക് തോന്നി രണ്ടുമണി എങ്ങാണ്ട് കഴിഞ്ഞ് എനിക്ക് രാവിലെ എണീക്കാൻ തല പൊങ്ങുന്നില്ല
അപ്പൊ ഈ പശുവിനെ രാവിലെ പാല് കൊടുക്കുവൊ അല്ല പശുവിന് പാല് കറന്നിട്ട് കൊടുകൊ
കറക്കും കറക്കും അത് പക്ഷേ ഞാൻ രാവിലെ കൊണ്ട് പോത്തില്ല കാരണം രാവിലെ എനിക്ക് കൊണ്ടു പോവാൻ ഒക്കെ ത്തിലാണ് ഉറക്ക ത്തി നിവൻ ഉണന്ന് കഴിഞ്ഞാ വീണ്ടും പാല് കുടിക്കാൻ വേണ്ടി കെടന്ന് കരയൂവാ അപ്പം പിന്നെ ആര് എടുത്താലും എക്കത്തില്ല ആഹ് അതുകൊണ്ട് രാവിലെ ഞാൻ കൊടുക്കത്തില്ല രാവിലെ ഇവിടെ മാമനുണ്ട് മാമൻ കൊണ്ട് കൊടു തോളും ഈ ഉച്ചക്കുള്ള കൊടുപ്പേ ഉള്ളൂ ഞാൻ ഉച്ചക്ക് പിന്നെ ഒറങ്ങാൻ കിടന്ന് ഇല്ലില്ല ഒത്തിരി വീടൊന്നുല്ല രാവിലെ എത്ര വീടുണ്ടെന്ന് കറക്റ്റ് എനിക്കറിഞ്ഞുകൂടാ ഞാനിവിടെ വന്നിട്ട് ഒത്തിരി നാളൊന്നും ആയിലാല്ലോ എനിക്ക് ഒത്തിരി വീ വിടൊന്നും അറിയത്തില്ല ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോ രണ്ട് വീട്ടികൊടുക്കും
ആഹ് ആഹ് ഹ
അത് എനിക്ക് അറിയത്തില്ല ആഹ്
ഇപ്പൊ എത്രയപ്പോ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് എത്രയയാപ്പോ
എന്തോ
കല്യാണോക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായി
കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷവായി
മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇല്ലേ
ആഹ്
ഉം ഹു
ഉം ഹും
ഞങ്ങടെ ഇരുപത്തി രണ്ടിലാരുന്നു
രണ്ട് ആഹ് ആ ഉം
ഉം പിന്നെപ്പോ ങ്ങളെന്തെങ്കിലും ജോലി ആ ഇപ്പ പറ്റൂല എങ്കിലും പോയിരുന്നാ ജോലിക്ക്
ഇല്ലാ ഒന്നിനും പോയിരുന്നില്ലാ
ഉം
ഇവനേ അങ്ങൻവാടില്ലോ വല്ലോ പറഞ്ഞു വി ട്ടീച്ചും വേണം എന്തെങ്കിലും ഒന്ന് നോക്കാനോ
നോക്കാൻ ശരിയാണ് അതന്നെ അങ്ങനെ നോക്കിയിരിക്കും അതെ അതെ
നമുക്ക് പിന്നെ വൈകിട്ടത്തെ ഉം വൈകിട്ട ത്തെ ഇച്ചിരി കൊറച്ച് നേര്ത്തെ കാര്യല്ലേ ഒള്ള് രാവിലെ പോയി വൈകീട്ട് ട്ട് വരുന്ന നേര്ത്തെ വരുന്ന എന്തെങ്കിലും ഒരു ജോലി നോക്കണം അയാളെ അംഗൻവാടി വിട്ടാലും അങ്ങനെ പോയാലും മൂന്നരേങ്കിലും ആവുല്ലോ വരാൻ
അതെ വീട്ടിലപ്പ വേറെ ആരാ ഉള്ളേ അമ്മ മാത്രേ ഉള്ളു
പ ചേട്ടന്റെ വീട്ടിലാണോ
ആഹ്
അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ ഒരു മാമൻ അമ്മയുടെ ഒരാങ്ങള ഇവിടെയാനി ക്ക്ന്നെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല ആഹ് ഇവിടൊണ്ട് ഉം ചേട്ടൻ പിന്നെ ആഴ്ചേ വരും ആഹ് ആഹ്
ആഹ് അപ്പോ വേറെ വീട്ടിലപ്പോ വേറെ ഉം സഹോദരങ്ങളൊന്നുല്ല
സഹോദരൻ ഒരു ചേച്ചി ഉണ്ട് ചേച്ചി പിന്നെ പിന്നെ ഞാൻ വരുന്നേന് മുമ്പേ കല്ല്യാണം കഴിച്ചു വിട്ടയാ എടക്കിടക്ക് വരും ഉം ഉം ഉണ്ട് രണ്ട് പേര് ഒരാൾ വലിയ കുട്ടിയെന്നവച്ച ഇപ്പൊ ഒന്നിൽ ആയതേയുള്ളു
അത്രേ ഒള്ളു
ആഹ് ഒരാള് ഒന്നിലും ഒരാള് ഇപ്പം രണ്ട്-
എൽ കെ ജിയും അത്രേ ഒള്ളു ആ ഹ് ആഹ് ഹ് ആഹ് അപ്പൊ നിങ്ങള് ഒരേ പ്രായമാ ഞാനുമാണ് ഒന്ന് രണ്ട് വയസ്സ് വ്യത്യാസമൊക്കെ ഇണ്ടാവുള്ളു
ഞാനും ചേച്ചിയും കൂടാണോ അതെ രണ്ടോ മൂന്നോ വയസ്സിനു എങ്ങാണ്ട് വെച്ച് വ്യത്യാസേ ഒള്ളു ആ ഞാൻ വരുന്നതിന് രണ്ട് വർഷമോ മൂന്ന് വർഷം മുൻപ് എങ്ങണ്ടാരുന്നു
കല്യാണം ആ ഹ് ആഹ് ആഹ് അത് ശരി പിന്നെ അപ്പ എന്താണ് വേറെ അപ്പ വേറെ ഒന്നും ചെയ്യാനൊന്നുല്ല അല്ലേ ഈ കൊച്ചിനെ നോക്കണ നമുക്ക് എന്ത് വേറെ ഉം ആകെ ഇത്തിരി നേരം കിട്ടിയാ വെറുതെ റസ്റ്റ് ഒക്കെ എടുക്കും അത് തന്നെ അപ്പൊ ഈ വൈകിട്ട് ഉറങ്ങുമ്പോ എത്ര എത്ര നേരം ഒറങ്ങും കൊച്ച്?
വൈകുന്നേരന്ന് വെച്ച ഉച്ച ആവുമ്പോ ഞൻ ഒറക്കും. ഞാൻ പറഞ്ഞില്ലേ പാലും കൊണ്ട് പോണ്ടത് കൊണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്ക് മുന്നേ ഞാൻ ഒറക്കും. ആ ഉറക്ക വായാട് ഇഷ്ടമാണ് നമ്മള് പിന്നെ ചെന്ന് വിളി ക്കാൻ നിന്നു കഴിഞ്ഞ അയാൾക് മുഷട്ടായ
ആഹ
ആ ചെല ദിവസങ്ങളിൽ നല്ലോണം അങ്ങ് ഒറങ്ങും അഹ് ഒറക്കം ഒറങ്ങി എണിക്കണമെങ്കി ഒരു അഞ്ച് ആറ് മണിവരെ എങ്കി ആ അതുകൊണ്ട് ഈ ര രാത്രി ഒറങ്ങാൻ താമസിക്കുന്നു ഒന്നും കൂടെ നമുക്ക് ഈ രണ്ട് മണി
വൈകിട്ട് ഇത്ര നേരം ഒറങ്ങണകൊണ്ടാണ് ഈ രാത്രി ഇവനും അതെ അങ്ങനെ തന്നെയാണ്
പക്ഷെ നമുക്ക് ഇടക്ക് ഒന്ന് ഉണത്താനൊക്കത്തില്ല. ചിലപ്പം ഉണത്തിക്കഴിഞ്ഞാൽ മൂശാട്ടയായ അന്നത്തെ ദിവസം പോയി പിന്നെ രാത്രി വരെ എനിക്ക്
രാത്രിയെ ആ കിട്ടൂല അത് തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും വിളിക്കൂല്ല കൊർച്ച് സമാധാനമായിട്ട് സ്വസ്ഥതയായിട്ട് ഇരിക്കാൻ പറ്റുന്ന നേരം അത് കൊണ്ട് പിന്നെ ഉറങ്ങട്ടെയെന്ന് നമ്മ
എന്നാ ചെല ദിവസം കൊ ഴപ്പമൊന്നുമില്ലട്ടോ. ചെല ദിവസം നമ്മൾ ചെന്നിട്ട് റ്റാറ്റാ പോവാൻ വ വരുന്നോയെന്ന് ചോയ്ച്ച വിളിച്ച കഴിഞ്ഞൽ ചെല ദിവസം കൊ ഴപ്പമൊന്നുമില്ല അങ്ങ് ഒ ആ ചിരിച്ചുകൊണ്ടണിറ്റിങ് വരും പിന്നെ കൊഴപ്പമൊന്നുമല്ല
അത് അത്യാവശ്യം ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് അത് ഈ ഉറക്കത്തിന്റെ ഒരു ഇതായിരിക്കുവേ ഒറങ്ങി അങ്ങ് തീരുന്ന സമയങ്ങള് ഇണ്ടല്ലോ ളന്നുറങ്ങി അങ്ങ് തീരുമ്പോ അപ്പൊ ചിലപ്പോ വിളിക്കുന്ന സമയത്ത് ആളങ്ങ എണീക്കും. ഈ ഒറക്കം ഒന്ന ഒറങ്ങി നമ്മള് ഇതിൽ തന്നെ രണ്ട് മുന്ന് ഒറക്കങ്ങൾ ഓക്കെ ഇണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ഒറങ്ങി ഒരു ഒറക്കം കഴിഞ്ഞ് രണ്ട് ഒറക്കം കേറുന്ന സമയത്ത് എങ്ങനാ നമ്മള് വിളിക്കണെങ്കിൽ തീർന്ന് അപ്പോഴൊക്കെയാണീ പ്രശ്നം വരണത്.
അമ്മ എപ്പോഴും പറയും ഇച്ചി കൊറച്ച് നേരേ ഒറക്കാവൂ കൊ റച്ച് നേരേ ഒറക്കാവു അപ്പോ കൊച്ച് നേരത്തേ ഒറ ങും ഇനി എത്ര നേരം അവന് ഉ ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ മാത്രം എന്നാലും പത് പത്തര പതിനൊന്ന് മണിയാവും. ചെലതോ ആഹ് ചെല ദിവസം സന്ധ്യ ആവുമ്പോഴ ഇരുന്ന് ഉറക്കം തൂങ്ങിട്ട് അ
ആഹ് എനിക്ക് ഈ പറഞ്ഞ പോലെ ആ എനിക്ക് വല്യ ബു ദിവസങ്ങളെ രാവിലെ ഒന്നും വലിയ പ്രശ്നൊന്നും ഉണ്ടാക്കാത്ത ദിവസങ്ങളാണെങ്കി വൈകിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ തോന്നീയില്ലെങ്കി ഞാൻ ഒറക്കൂല്ല. അവന് ഒറങ്ങണോന്ന് ഇല്ലെങ്കി ഒ റക്കൂല കാരണം അപ്പ രാത്രി നേരത്തെ ഒറങ്ങിക്കോളൂം അത് ആ നേരത്തേന്ന് പറഞ്ഞ ഈ നേരത്ത് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും അത്ര മതി ആ സമയം ഇവിടെ എല്ലാവരും ആ സമയത്തൊക്കെ കിടക്കോള്ളൂ അപ്പൊ പിന്നെ അപ്പഴേക്കും ഒ റങ്ങിയാ മതി നമ്മുക്ക് അയ്യിലും നേരത്തെയൊന്നും ഉറങ്ങണന്നില്ല. അപ്പൊ ആഹ് സമയത്തൊക്കെ കിടന്ന് ഉറങ്ങിക്കോളൂം.
ആഹ്
വൈകിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഓ എത്ര പ്രാവശ്യം എണീ
ആഹ് എണീക്കും അതാണ്
ആ വല്യ ബുദ്ധിമുട്ടില്ലാത ഉറങ്ങിക്കോ കോളുമാരുന്നു അത്ര അങ്ങിട്ട് എണ്ണിക്കൂലാരുന്നു ഓരോ സമയത്തും ഓരോ പോലെയാ ഇപ്പ ദേ എല്ലൊം മിക്കവാറും ഒക്കെ എണീക്കും പാല് കുടിക്കാനും എണ്ണീക്കും അങ്ങനെ അപ്പ എത്ര ഇനി എന്നാ ആ എന്നാണ് പാല് നിർത്തണണ്ടാ
രണ്ടര വയസാവുമ്പോ നിർത്താ എന്ന് വിചാരിക്കുന്നു അവര് നിർത്തട്ടെ ണ്ടായ നമ്മള് നിർത്തണെന്ന് ഉദ്ദേശിച്ചാൽ പോരാല്ലോ.
ആഹ് അതാണ് ഞാനും എല്ലാടുത്തും പറയണ അവരും കൂടി ഉദ്ദേശിക്ക ക്കെണ്ടെ നമ്മള് മാത്രം ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മുക്കും വിഷമാവും അവർക്കും വിഷമാവും ആകെ ഒരു ബുദ്ധിമുട്ടാവും മ് ഞാൻ ഇങ്ങനെ കൊറെ വീഡിയോ ഒക്കെ കാണാറുണ്ട് മറ്റ ഇൻസ്റ്റൈലൊക്കെ ഇങ്ങനെ പാലു കൂടി നിർത്ത ശരിക്കും നമ്മളങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ആ ആ അതൊക്കെ വേ
രാത്രിയില് പാല് കുടിച്ചല്ലേ ഉറങ്ങുന്നെ അപ്പൊ ചില ദിവസം ഒക്കെ ഒന്ന് പാല് കുടിക്കാതെ ഉറക്കി നോക്കണം ഉറങ്ങുന്നുണ്ടോന്ന് നോക്കി
ഞാൻ ഇടക്ക് അങ്ങനെയൊക്കെ അത്രേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഒറ്റടിക്ക് ഒക്കെ എങ്ങനെ ഈ വൈകിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴ് വരെ ഈ ചോറുന്ന മ കഴിഞ്ഞിട്ട് പല് കുടിച്ചിട്ടാ ഒറ ങ്ങുള്ളൂ അത് ഒരു സുഖത്തിനാണ് വയറു വിശന്നൊട്ടൊന്നല്ല ഒരു സുഖത്തിനു അങ്ങനെ കുടിച്ച് അവര് ശീലായില്ലേ അതെ
ചിലര് പറയും സിന്ദൂരം തേച്ച് നോക്കണം ചിലര് പറയും മറ്റേ കൈപ്പിന് എന്തോ മറ്റേ എന്തൊക്കെയോ തേച്ച് നോക്കണം ആഹ് ഇതൊക്കെ തേച്ചാ അവര് കിടന്ന് കരയുമെന്നല്ലാതെ നമ്മുക്ക്
അത് തന്നെ ഇത് കാണണം നമ്മളും വിഷമിക്കണം എന്ത് കാര്യം ഇരിക്കണ്
അഹ് ഞാൻ വിചാരിക്കുന്നേ അവര് ഒക്കെ കൂടെ ഒന്ന് വയർ നിവർത്താന അങ്ങനെയാരിക്കും ആഹ് അംഗൻവാടിയിലൊക്കെ പോകുമ്പോഴേത്തെൻ അങ്ങ് നി